ഹലോ
ഹലോ കേക്കണില്ലേ
കേക്കാൻ പറ്റ്ണില്ലേ
ആഹ് ഇണ്ട്ണ്ട് എനിക്ക് കേക്ക്‌ണ്ട് അവടെ കേക്ക്‌ണ്ടോ കേക്ക്‌ണുണ്ടൊയ്‌ക്ക
ആ എന്താ പരിപാടി
ഒന്നുല്ല ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കിടക്കേന്നു
ഉം എന്താ കു മക് വരാനായല്ലല്ലോല്
കൊറച്ച് കയ്യും ഇന്ന് കൊറച്ച് വൈകിയേ വരുള്ളൂ
ആഹ് അതെന്ത്യേ
അത് ഓരോ ആഴ്ച ഓരോ ട്രിപ്പ് ആണ് വണ്ടി കെ ആ ഓരോ ഭാഗത്ത് കൂടെ അങ്ങട്ട് ഓട്ടാ അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് ർഞ്ഞ്ക്കാണ്ട് ഇപ്രാശ്യം സെക്കൻഡോ തേർഡോ ഒക്കെയാണ്
ഏ അങ്ങനെ കഴിയുമ്പ തന്നെ കൊറച്ച് വെ വെത്തി വരുമ്പക്ക് വൈ നല്ല സമയം എടുക്കു
ആ നല്ല ടൈം എടുക്കും അഞ്ച് മണിയൊക്കെ ആവും അതെ ക്ഷീണിക്കൊക്കെ ചെയ്യും
അ പിന്നെ വന്നാ എന്താ കഴിക്ക ഓല്
വന്നാല് എന്തെങ്കിലും കടിയുണ്ടെങ്കിൽ ചായ മതി. ആ ചായ വല്ലാതെ കുല
ഉം
പിന്നെ പഴൊക്കെ ഉണ്ടെങ്കി ഞാന് വാട്ടി നെയ്യിലൊക്കെ വാട്ടീങ്ങാണ്ട്
കൊടുക്ക്ണുണ്ടാവും ലെ ചോറ് വയ്ക്കല് ഉണ്ടാവൂലേക്കാരം
കഞ്ഞി കൊടുക്കും ചിലപ്പോ ഒന്നും ല്ലെങ്കി. സ്കൂളിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയാണ്
അതാണ് അങ്ങനെ ആകുമ്പോ നമ്മുക്കും തന്നെ വന്നേയ്‌ക്കെന്നെ ചോറോ കഞ്ഞിയൊക്കെ കുടിച്ചാണെങ്കി എത്ര സമാധാനമാണ് വയറ് നെറച്ച്. മറ്റത് എത്രച്ച തിന്നക്ക്ണത് ‌ന്ന് നമുക്ക്റിയില്ലല്ലോ. ഓല്
ആ കഞ്ഞി കൊടുത്ത് ശീലായി അപ്പൊ വേറെ എന്തേലും ഉണ്ടെങ്കി കൊടുക്കൂല അല്ലെങ്കി കഞ്ഞി തന്നെ കൊടുക്ക
ആ കഞ്ഞി കൊടുക്കാക്കാരം ല്ലേ ഇവിടേം തന്നെ ആ വന്നാൽ വേഗം ചോറ് കൊടുക്കും. ചോറ് കൊടുത്താണ്ട് പിന്നെ നല്ലോം വിശന്നിട്ടുണ്ടാവോല്ലോ ഒരു മണിക്ക് കഴിക്കണല്ലെ അവിടന്ന് അപ്പൊ വേഗം ചോറ് കൊടുക്കും രണ്ടാക്കും ചോറ് കൊടുക്കും. അത് പിന്നെ അങ്ങനെ ഇരുന്ന് കഴി കഴിച്ചോളും പിന്നെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ്ങ്ങാണ്ട് പഠിക്കലും ഇതൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങാ നേരത്ത് ഒന്ന് ചോറ് കൊടുക്കും
ഉം
ആ പിന്നെ വന്നാ ഒരു കളിയല്ലേ ഓൽക്ക്
അതെ വന്നാ പിന്നെ അങ്ങനെ കളിച്ച് നടക്കും
കാരണം ഓലെന്ന് കിട്ടണെങ്കില് ഒക്കെ അങ്ങനെ തന്നെയാണ് വാങ്ക് എന്നാലെ അപ്പൊ പിന്നെ ഓലെ എവിടെയാണെങ്കിലും വേഗം ഉള്ളിക്ക് കയറും
ആ മയണ്ടോ
മഴ ഇന്നില്ല ഇന്ന് നല്ല വെയിലാണ്
ആണോ ഇവിടെന്നാ മയ
ഇന്ന് രാവിലെ കരുതി ന്നാല് ഒന്ന് ഇങ്ങനെ ചെറു ചെറുതായി ഒന്ന് ചാറീന്നു. എന്നാ ഇന്ന് മഴ ദിവസം ക്കാരെന്ന് കരുതി. എവടെ അതൊക്ക കഴിഞ്ഞ് കുറച്ചേയ് യ്‌ക്കന്നെ നല്ല വെയില് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇട്ട്ക്കാണ് ഇപ്പൊ മിറ്റത്ത് നല്ലോണം ഉണങ്ങും പേടിച്ചാനൊന്നുല്ല
ഇതിന്റെ ഇടക്ക്ന്നിട്ട് ഒന്ന് വെയില് എറിച്ച് എന്തായി ഇങ്ങട്ട് പെട്ടെന്ന് ഒന്ന് മൂടിങ്ങാണ്ടൊന്ന് മഴ പെയ്തു ആ മഴ പെയ്തൂന്ന് പറയാനൊന്നുംല്ല ഒരിത്തിരി ചെറിയൊരു ചാറ്റൽ റ്റൽ മയ. അവ്ട്ള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഉള്ളൊരു മയ
ഇന്നോ
ഇന്ന് മയണ്ടോ ന്നിട്ട്
ആ ഇവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മഴഇണ്ട്
മ് എന്നിട്ട് എന്താ ഫുഡ് ആക്കുന്നിട്ട് ഈന്ന്
ഫുഡ് മീനുണ്ടെയ്നു മീൻ വറുത്ത
ആ മത്തിയകാറില്ലേ ഇപ്പൊ മത്തി കിട്ടണ്ടായല്ലെ വലിയ മ- തീമ് പഞ്ഞീ
ആ നല്ല പഞ്ഞില്ല മ മത്തിയണല്ലോ നല്ല രസമാണല്ലോ പഞ്ഞീ ആ ആ ഇത് ഇവിടെ വറ്റിച്ചെങ്ങണ്ട് അങ്ങ് വെച്ചിട്ടെനെ
ഏ
ഐ പഞ്ഞില്ല മത്തിയ നല്ല രസ എവിടെ
ഇവിടെ കൊ ചെലപ്പോ വറ്റിക്കും അല്ലെങ്കി പൊരിച്ചും ഇന്ന് പൊരിചെക്കാണ്
മത്തിയന്നെ
ആ മത്തിതന്നെ എന്താതുണ്ട് അയില് പഞ്ഞിയിലല്ല വലിയ വലിയ മത്തിക്കള്
ആഹ് ആഹ്
ഇപ്പൊ വെലിം അപ്പൊ കൊറച്ചൊന്നു കൊറഞ്ഞുകുണു മറ്റത് നല്ല വെല ഉണ്ടായിരുന്നല്ലോ മത്തിക്കൊക്കെ
ആഹ് എല്ലാ മീൻനും ഭയങ്കര
അതന്നെ ഭയങ്കര വെലിം ഇപ്പം ട്രോളിങ്ങും കാര്യൊക്കെ ആയപ്പം നല്ല റേറ്റ് കൂടിക്ണു അതാണെ മറ്റേത് പറഞ്ഞാല് ആർക്കും വേണ്ടാത്ത മത്തി മത്തി അങ്ങനെ ആരു ആരും വാങ്ങൂല ഇപ്പം മത്തിം തന്നെ മത്തിയാണ് ഇപ്പ കൂട്ടത്തില് ടേസ്
അതെ വിറ്റാമിൻസ് ഒക്കെ ഇല്ല മീനും നല്ല കാല്‌സ്യൊക്കെ
അയിന് ആഹ എപ്പ കടന്നൊണ്ടിരിക്കാണ്
സിനിമയൊന്നും കാണൂലേ അപ്പൊ
ഉം ഉ അത് വെ ഇല്ല അത് കാണലില്ല പൊതുവേ ലേ വീഡിയോസൊക്കുണ്ടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണും നല്ല കഥകൾ അങ്ങൻ ത്തെക്ക ഇണ്ടങ്കി കാണും ചെൽപ്പം അങ്ങനെ നമ്മൾ കാണു അങ്ങനെ ഒറങ്ങി പോവും ചെയ്യും
കഥ വായിക്കോ
ഏയ് ആ പരിപാടിയൊന്നും ഇല്ല
ആഹ്
ഫോണിലൊക്കെണ്ടങ്കി അതൊക്കെ അങ്ങ് ഒരു ബുക്ക് ഇട്ത്താ മതി അതെയിലെ ഒറക്കം വര്ന്നത് അറീല്ല. ബുക്കും കുറാനൊക്കെ എടുത്ത് കഴിഞ്ഞാണ്ട ഒറക്ക ഇങ്ങനെ വര്ന് അപ്പൊര് ഒറക്കം വരലേക്കാരം അത് വരെ ഒരു കുഴപ്പം ഉണ്ടാവുല
ആ ആ
അപ്പപിന്നെ ഉച്ചക്ക് അധികേറും ഒറങ്ങാതെ നോക്കും കയ്യാ അറിയാതേണ് ഇങ്ങനെയൊക്കെ ഫോൺ കോൾ ചെയ്തൊണ്ടിരിക്കുമ്പഴൊക്കെ ചെൽപ്പോ ഒറങ്ങി
ആഹ് ബുക്ക് ഇട്ത്ത് വായിക്കുമ്പോ ഇൻക്കുണ്ടൊരൊ
ആഹ് അതാണ്. അത് അപ്പൊ ഒരു ഒറക്കാണ്. അത് വരെ ഒരു കൊഴപ്പുണ്ടാവുല ബുക്കൊക്കെ കാണുമ്പോണ്ടാവും ഒരു ഒറ ക്കം വരവ്. ഇന്നാ അയ്‌നും വാണ്ടി കട ക്കട്ടെന്ന് കരുതി കടക്കുമ്പളെ എവിടെ ആ ഉറക്കം തന്നെ വരുല്ലപോ ആണെ മെനക്കട്ട് നിന്നാ ഒർക്കം വരൂ ലേ
ആഹ്
ഉമ്
ഇന്നട്ട് ഇന്ന് നാളക്കെന്നിട്ട് എന്തിണ്ടാക്ണ്
എന്ത്
ഇതിന്റെ മുഹർമ്മ അവിടെ ഉണ്ടാക്കലില്ലെ മുഹറം പത്തിനൊക്കെ
അ ഇവിടെ അങ്ങനെ ഇണ്ടാകലൊന്നുല്ല
ഏഹ് ആ നോ നോമ്പ് എടുത്ക്ണൊന്നിട്ട്
ആഹ് മോനൊക്ക ഇട്ത്ത്ക്ണ് അപ്പൊ അങ്ങനെ ഇണ്ടാക്കല് അങ്ങനൊന്നുല്ല
ഏഹ് ഇനിപ്പോ ഓല്ക്ക് നോമ്പ് തൊറക്കാന് എന്താ ഉണ്ടാക്കാ
ഓ സാധാ ഭക്ഷണം തന്നെ. ഓല്ക്ക് അങ്ങനെ ആഹ് ആഹ് അങ്ങനെ വേണമ്ന്നൊന്നൂല താല്പര്യവും സാധാ ഭക്ഷണം തന്നെയാണ്
ആഹ് അയില് നോമ് മ്പ അങ്ങനൊവുമ്പോ സുഖാണ് മറ്റേത് ഒര് കെത്യേടാണ് ഇഞ് ഓല്ക്കായിട്ട് ഇങ്ങനെ ഇണ്ടാക്കുമ്പോ പിന്നെ നോൽമ്പ് നോൽക്കുമ്പോ പിന്നെ എല്ലാരുംമ്പാടെ നോൽക്കട്ടാ അപ്പൊ പിന്നെ ഒര് രസാണ് അയ്യമ്മളെ റമളാൻ മാസത്തില് അങ്ങനേണല്ലോ അത് വേറെ രസണ്
ആഹ് പൊരി ഒക്കെ ഉണ്ടാ
ആഹ് അത് അതന്നെ അത് വേറെ രസാണ്. അത് ഞമ്മള് ആ ഒരു രസം പിന്നെ കിട്ടൂല
അവിടെണ്ടാക്കല് ല്ലേ പൊരിയൊക്കെ എന്തക്കെ
എന്നും വേണം അധികേറും സമൂസന്നെ ഇണ്ടാക്കല് അത് മുപ്പതീസും നിർബന്ധാ
ആഹ് സമോസയ
ആഹ്
ഞാൻ ഒരു സംഭവ ഓലോലുത്തര് ഒരു ഷീറ്റി ഇണ്ടല്ലോ അത് പിന്നെ ഓള ഇണ്ട
ആഹ് ലൂസ് ആഹ്
പിന്നെ വീട്ടിൽന്ന് പോയപ്പോ അവിടെന്ന് സൽക്കാരം കഴിഞ്ഞണ്ട് ബാക്കില്ലേ കുറച്ച്- അതൊണ്ട് വന്ന് അതുകൊണ്ട് ഇണ്ടാക്കി പിന്നെ പരിപ്പ് വട അങ്ങനത്തെ പയംപൊരി അങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ
ആഹ്
പിന്നെ ഒരീസം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയ
ആഹ് ആഹ്
അതോണ്ട് അങ്ങനെ എന്തേലും ഒക്കെ ഇങ്ങനെ-
അതൊക്കെ ആരാ ഇണ്ടാക്കുന്നെ നീ തന്നെ ഇണ്ടാക്കുവോ
ഇക്ക് അങ്ങനെ ഇണ്ടാക്കാൻ ഒക്കെ ഭയങ്കര താത്പര്യാ ഇങ്ങട് ഇങ്ങനെ നമുക്ക് ഇഷ്ടുള്ളത ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ-
ആഹ് അതേണേ അതൊക്കെ ഇണ്ടാക്കാൻ അങ്ങനെ ആകുമ്പോ പിന്നെ സുഖാണ്
ചെയ്ത് നോക്കും ഇന്നാള് ഞാൻ എന്താതേപോലെ ഫ്രൈഡ് റൈസ് ഇത് പോലെ കണ്ട ഞാൻ- ഒറ്റക്ക് ഉണ്ടാക്കിട്ടില്ലേ ഇനി അതാണ്ട് പിന്നെ ഇണ്ടാക്കി നോക്കി
അത് നമ്മൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കി നമുക്ക് സുഖാണ് എന്ന പിന്നെ ഓരോന്നും അങ്ങനെ- അപ്പൊ എന്താപ്പള്ള ഇല്ലാത്തതൊക്കെ ഇണ്ടല്ലോ യൂട്യൂബില് അങ്ങനെ ഓരോങ്ങ് നോക്കി ഉണ്ടാക്കിയാലെ നമുക്ക് സുഖമാണ്
ആഹ് രണ്ടൂ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി ഇപ്പോ- അങ്ങനെ ഇഷ്ടുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്കും ഇഷ്ടല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അത്ര അഹ് അങ്ങോട് നോക്കില്ല
എന്നാ പിന്നെ അങ്ങനത്തെ ആവുമ്പോ നമുക്ക് തന്നെ കഴിച്ചാനും ഇഷ്ടമാണ് പിന്നെ എണ്ടെങ്കത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ- എന്ത നല്ല അഭിപ്രായം കേൾക്കണം എന്നാ പിന്നെ എല്ല പിന്നെ കമ്പാണ് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ഇണ്ടാവും അല്ലെങ്കിൽ പിന്നെ അയ്മക്ക് പിന്നെ എന്തായാലും എന്ത് കാട്ടിട്ടും കാര്യമില്ല
ചിലത് നല്ലോണം നന്നാവും ചിലത് നമ്മള് വിചാരിച്ചത്ര ഇതാവൂല എന്നാലും കുഴപ്പമില്ല ഇപ്പണ്ടാവൂല അങ്ങനെയൊക്കെയൊരു-
അതാണ് നമ്മൾ പെട്ടെന്ന് ഇണ്ടാക്കി വേഗം ഇതക്കാനുള്ള അന ഞമ്മള് എന്ത് വല്ല വിരുന്നരൊക്കെ വരുവാണേൽ ഓല്ക്ക് എന്തെലൊക്കെ ഇണ്ടാക്കാ വിചാരിച്ച എന്ത് കാട്ടിയാലും ശരിയാകില്ല ശരിയാവൂല
നമ്മക്ക് ആ ആരരെലും കൊന്ന് കാണ്ട് ഇണ്ടാ കുമ്പളെക്കാരം നമ്മുക്കത്
അതാണെ ഇപ്പൊ ഒന്നുംവാണ്ട നമ്മളീ നെയ്യപ്പൊക്കെ എന്തേലും ഇരുത്തേരാവ് അനെന്തെലൊക്കെ സ്പെഷ്യൽ ദിവസക്കെ ഉണ്ടാക്കാണെങ്കില് അന്നില്ല കൊറ കൊമ്പും ചുള്ളിയൊക്കെണ്ടാവും അയിമ്മേ കജും കാലാക്കി അയ്നും വാണ്ടി ഞമ്മള് ആർക്കും വാ ഞമ്മള് വീട്ടിക്ക്ന്നെ തിന്നാനാണല്ലോ കര്തി ണ്ടാക്കി കഴിഞ്ഞാ അപ്പൊ നല്ല ഉഷാറാവും
ആഹ്
അതന്നെ ഇവിടെ പൊതുവെ അങ്ങനെയൊക്കെ ദിവസങ്ങളിലൊക്കെ പിന്നെ പള്ളിക്കൊക്കെ കൊടുക്കുവല്ലോ മ്മള് ആ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ ഞമ്മള് ആ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ എന്ന് കതിയാകുമ്പോ പിന്നെ നന്നാവൂല ആര്ക്കും വേണ്ടഅല്ല മ്മളെ വീട്ടിക്കന്നെ അല്ലെ കരുതി ഉണ്ടാക്കുമ്പോ അപ്പ എല്ലാം ഉഷാറാവും ചെയ്യും അത് സ്പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അങ്ങനെയാണല്ലോ
ആഹ്
മതാണെ അപ്പൊ പിന്നെ ഓൽക്ക് ചോറന്നെയക്കാരം എന്താ കൂട്ടാന് ആ മീൻ ഇണ്ടല്ലോലെ
ഇക്ക കൊണ്ട്ന്ന്ണ് അത്ണ്ടാക്കണം വൈകുന്നേര ആവുമ്പോത്തിന്
ആ ഓലപ്പ എപ്പള ഇഞ്ഞി ഓല് രണ്ടാക്ക് ഓല്ക്ക്‌ രണ്ടാക്കും തന്നെ ഒള്ളൂ
ആ രണ്ടാക്കും തന്നെ ഒള്ളു
ആ
കാക്കക്ക് ഇന്നെഒന്ന് ഓർക്കണെങ്കി എത്ത്ണ്ട് ഇങ്ങനെ
എ ഏ ഓൽ ഓൽക്ക് പ്രായം ഇണ്ടോന്ന്ട്ട്
ആ പ്രായ ണ്ട് കൊറച്ച്
ആ എങ്ങട്ടും പോക്ക്ണ്ടാവൂലക്കാരല്ലേ
ഇല്ലേ എവ്ട്ക്ക് പോണ് ഉം തറവാടന്നെ
അ ബലില്ലെ മൂത്തഛൻ മാര് ആരുംഇല്ലെ
ഓലൊക്കെ വേറെ പോയി
ഏ ഇപ്പ ജും ഉമ്മീം ഇപ്പി ഓര് മാത്രം ഇങ്ങള് മു നാലാളേക്കരലെ
ഉം എട്ടഒമ്പാളൊക്കെണ്ട്
ഏ അത് അപ്പ വേറെ ആര
എന്റെ ഹസ്ബൻറും കുട്ടിളും ഉണ്ട് പിന്നെ നാത്തുമാര്ണ്ട്
ആ ഓലും ഉണ്ടാവൂലേ ആ ഓലു ഇവ്ടെത്തന്നെ
ആ രണ്ടാള്ണ്ട്
ഏ അപ്പ ഓലെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല
ഇല്ല ഒരാള്നെ ഇങ്ങനെ വന്ന്ക്കാണ്ട് കല്യാണം കഴിച്ചിനി
ആ
ഹസ്ബന്റ് മരിച്ചു പിന്നെ ആ വല്യ താത്തനെ കല്യാണം കഴിച്ചിട്ടില്ല
ഏ അഹ് ഓര് അങ്ങനെ
ഉം വേറെന്തൊക്കെണ്ട് ന്നിട്ട്
വേറെ എന്താ അങ്ങനെ പോണ് അപ്പൊ ഇബലെ ഏതാ എര്ത്ത് കെട്ടിച്ചതിന്റെ ആപ്പോലെ ഭർത്താവോ ഇപ്പ
അത് മരിച്ചു
മരിച്ചിട്ടുണ്ടാവൂലേ ആ കൊറെആയൊ മരിച്ചിട്ട്
ഉം അഞ്ച് വർഷക്കായി തോന്ന്ണ്
ഏ ഓല്ക്ക് വേറെ വീടൊന്നും വെച്ചിട്ടു
ഇല്ല മ് മ് ഒര് മകള്ണ്ട് ഓളെ കെട്ടിച്ച്ക്ക്‌ണ്
ആ ഓള് പ്രസവിച്ച് ടക്കാണ് പറഞ്ഞല്ലൊലെ എ ഓ നൂറായോ ഓൾത്
ആ തൊണ്ണൂറഴിഞ്ഞ്
പോയോള്
ഉം ഇവിടെണ്ടെയിനി ഇവിടണ്ട് ഇന്ന് പോവും
ഏ ഒരു വെരിയേക്കര് ഇന്ന് കൊണ്ടോവാനില്ലേ
ആ
തടിച്ചുക്ക്ണോ എന്നിട്ടോള്
കൊറച്ചൊക്കെ
ഏ കുട്ടിയൊക്കെ
കുട്ടി കൊയപ്പൊന്നില്ല
ഏ ചെലോല് തള്ള ഇമ്മ തള്ളാര്ടിച്ച് ചെല്പ കുട്ടിള് തടിച്ചാത ടൈ ക്കെക്കാരം ചെലോല് കുട്ടിള ല്ലോ തടിച്ചിട്ടുണ്ടാവും ചെല രോല് തള്ളാരി ചെലപ്പോ തടിച്ചിട്ട്ണ്ടാവ് ല
ഉം ഉം
നല്ല ഓരോര്ത്തര്
ആ
ഇന്ന അയ്‌ക്കോട്ടന്ന ശ
ആഹ് ശരി എന്ന